ഹലോ ആഹ്
എന്താ വിശേഷം എന്താ അങ്ങനെ പോണു
ആഹ് ഇവിടെ സുഖം അങ്ങനെ പോണു ചായ കുടിച്ചോ
ഉം ഇല്ല ചായൊന്നും കുട്ച്ചിട്ടില്ല.
അതെന്തേ ചായ കുടിക്കാറില്ലേ?
ഒന്നുല്ല്യ.
ഉം ഞാനിപ്പോ നല്ല സമ്മൂസ ഇണ്ടല്ലോ
ഉം റേഞ്ച്ല്ലട്ടോ റേഞ്ച്ല്ലട്ടോ ഉം. റേയ്ഞ്ചില്ലടാ തീരെ റേഞ്ചില്ല മുർ ഞ്ഞ് മുർഞ്ഞായിരിക്ക്ണെ.
ഉം ഉം കഴിക്കാര്ന്നു. ഇണ്ടല്ലോ ഫോർ ജി
ഉം ഇവടെ ഫൈവ് ജിണ്ട് ഞാൻ പർഞ്ഞിട്ടില്ലേ സ്ക്രീൻഷോട്ട് വിടണോ?
ഹലോ എന്തെട എനിക്കിവിടെ ഫോർജിണ്ട് നിന ക്ക് കേക്ക്ണില്ലേ?
ഫോർജി ഇല്ല നിന്റെത് മുർ ഞ്ഞ് മുർഞ്ഞാ കേക്ക്ണത്.
ഹലോ
ആഹ് എനിക്ക് മുർഞ്ഞ് മുർഞ്ഞായിരുന്നു ഇതുവരെ കേട്ടിരുന്നെ ഇപ്പൊ ഓക്കെ ആണ്.
അത് വേണ്ട കേക്ക്ന്നില്ലേ? ആഹ് ശ
കേക്ക്ന്ന്ണ്ട് പക്ഷെ ടൈം എ ട്ത്തിട്ടാണ് കേക്ക്ന്നത്. ഇപ്പൊ ഓക്കെ ആണ് ഓക്കെയാണ്. സം അല്ലടാ സംസാരിച്ചോ ടൈം എട്ക്ക്ന്ന്ണ്ട് നീ.
ഹലോ ഹലോ
ആഹ്. ആ
അതെ ഉം ഉം. ഉം ആഹ് ഓക്കെ ശേഷം ചായട്യാക്കെ കഴ്ഞ്ഞുല്ലേ?
ആഹ് അതെ സമ്മൂസ കൊണ്ട്‌ ന്നിര്ന്നു ആഹ് ഉള്ള്ല് ഉള്ളിലിങ്ങനെ ഒരു മു ട്ട ഇള്ളൊരു സാധനം ഇണ്ടല്ലോ? ഒന്ന് റെയ്ഞ്ച്ലോട്ത്ത്ക്ക് നിക്ക് സുമേറാ.
ച്ചാണോ?
പെർതേ
ഇപ്പഴോ ഇപ്പ കേക്ക്ന്ന്ണ്ടോ?
കേ ഞാൻ കേക്ക്ന്ന്ണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് എ എത്രോ കയ്ഞ്ഞിട്ടാണ് നിനക്ക് അത് വര്ന്നത് നീ വേറെതിന്റോ റിപ്ലൈ ആയിട്ടാണ് എൻ്റത് കേക്ക്ണത്.
ആഹ് ആഹ് അത് ശരി. ആഹ് ആഹ് ഓക്കെയാണ്.
ആഹ് ഇപ്പൊ ഒപ്പ എത്തിട്ണ്ട് ഇതുവരെ ബാക്കിലാര്‌ന്ന്‌.
ഉം ഏ ഇപ്പൊ കേക്ക്ന്നില്ലേ?
ആ ഇപ്പ കേക്ക്ന്ന്ണ്ട് ഇതുവരെ ഒപ്പായിര്ന്നില്ല ഇപ്പം ഒന്നിന്റെ റിപ്ലൈ ഒന്നല്ല മറ്റത് തര്ന്നത് അതാ ഞാ ച്ചു പർഞ്ഞത്.
അത് ശരി ആഹ് ആഹ്.
ആഹ് നമുക്ക് റേഞ്ച് ഇല്ലാതിരിക്കുമ്പോ തന്നെ നമുക്ക് ദേഷ്യം വരും കാരണം ഇത് അവ്ടെ പറയുന്നതിന്റെ ആൻസർ അല്ലേ ഇവിടെ പറയുന്നെ അപ്പൊ എന്താണ് അവള് പറയുന്നെ
ഉം അത അവര് തമ്മിലെയ് കച്ചറ കൂടിയതാ
ഉം എന്താണ് നിനക്ക് നിന്റെ സൗണ്ടിനൊന്നും ഒരു സുഖല്ലല്ലോ എന്തെ പറ്റിയേ
ഒന്നുല്ല ഒരു സുഖല്ലായില്ല നല്ല സുഖമാണ് ഇപ്പോൾ
ഓഹ് എന്നാല്
നല്ല സന്തോഷം സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വെയ്യ നിക്കാനും വെയ്യ അങ്ങനെരു ജാമൂണ്ടോ
ആഹ് സന്തോഷം കൊണ്ട് ഇനി കിരിക്കാം വെയ്യാ ന്നാണ്ടർന്നൊരു പരസ്യം ഉണ്ടല്ലോ ഹാപ്പി ജാമിന്റെ ഹാപ്പി ഹാപ്പി പറ്ഞ്ഞാണ്ട്
പാടല്ലേ
അപ്പൊ ഞാൻ വിചാരിച്ചേയ് ഇനി അതാണോന്ന് അത് കഴിച്ചേന്റെ ആണോന്ന് അറിയില്ലല്ലോ ആഹ് നീയും ഞാനും വിളിച്ചാലേ ശരിയാവത്തില്ല
ഉ
ഞാനിപ്പോ ആഹ് ഭയങ്കര സങ്കടപ്പെട്ട്ട്ട് നിക്കായ്രുന്നു
ആഹ് അതെ ഉം അതെനിക്ക് മനസ്സിലായി നേരത്തെ ഭയങ്കരായിട്ട് പ്രഷർ കൂടി നിക്കാര്ന്നു സങ്കടംന്ന് മാത്രം പറയാൻ പറ്റില്ല
നിക്കുന്നന്നേഒള്ളൂ പക്ഷേ മനസ്സിൽ നല്ല സങ്കടണ്ട്
സങ്കടവും ദേഷ്യവും എന്തൊക്കോ ആണ് ല്ലേ ഒരു സമ്മിശ്ര വികാരം
അത്
പക്ഷെ ആഹ് എന്തുവാ
ഒന്നുല്ല
ആഹ് നീ ചി നീ ചിരിക്കാനാണോ ഉം എന്തായാലും ആന്റെ ഇ ഇക്ക പിന്നെ വന്നിട്ടുണ്ടാവൂലല്ലേ നിന്റെ അട്ത്ത്ക്ക് ഒരു കൈയകലം മാറി നിന്ന്ണ്ടാവും
ഇല്ല ഇന്റിക്ക അങ്ങനൊന്നല്ല
ആഹ് അതെനിക്ക് മനസ്സിലായി ഇക്കാനിട്ട് പൊരിക്കുവാ
അതെങ്ങനെ നീ ചെയ്യുന്നതു പോലെ
ഞാന് ചെയ്യാറില്ല പിന്നെണ്ടല്ലോ
ഏയ് ഇല്ല ആഹ്
എന്താണ് നാളെ പണിക്കാര്ണ്ടാവോ സീരിയസായിട്ട് വാ
ഉം നാളെ പണിക്കാര്ണ്ടാവും ഇണ്ടാവേണ്ടിയതാണ് അവർക്ക് വരല്ലോ അവര്ടെ ഇഷ്ടത്തിന് പണിയെടുത്ത് പോവാലോ
ആഹ് അല്ല പിന്നെ എത്ര ദിവസൊക്കെ ഉണ്ടാവു ആവല്ലെ അങ്ങനെ അറിയോ
എന്തോ ഞാൻ ഇന്ക് എന്താറില്ല അവരോടൊന്നും ചോയ്ക്കാനും കൂടെ തോന്നുന്നില്ല
ഉം ഉം ഉം അതെ, നമ്മ അല്ല നമ്മളെ മനസ്സിലൊരു ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കി
ഇന്നിപ്പോ ഡേനിങ്‌ഹാള ഇട്ത്തത് നാളെ അതുപോലൊണെങ്കി നാളെ കിച്ചൺ ട്ക്കാൻ നാളത്തെ ഒരു ദിവസം
അല്ല വിരിക്കാന് വിരിക്കാന് ടൈം എടുക്കൂല. പക്ഷെ നമ്മള് ഈ അപ്പോക്സി ഇടാന് അത് ക്ലീൻ ചെയ്യാന് പിന്നെ സൈഡ് സ്കാറ്റിങ് കാര്യങ്ങള് അതേപോലെ
ഉം
പിന്നെ സ്‌റ്റയർ ഇണ്ടല്ലോ.
ആഹ് സെയർന് ക്കെ നല്ല ടൈം എടുക്കും അതൊക്കെ ഇങ്ങനെ ആ ഉരുട്ടീട്ടൊക്കെ വേണല്ലോ റോൾ ചെയ്തിട്ടൊക്കെ വേണ
ആ അതിന് വേറെ ടൈം എടുക്കും ഈ കിച്ചണിലൊക്കെ ചൊ ചൊ ചൊമരിൽ ഒട്ടിക്ക്ണില്ലേ.
ആഹ് ആഹ് അതിന് അത്ര വല്യ ടൈം എടുക്കൂല കാര്ണ എന്താറിയോ കി അപ്പൊ എനിക്ക് തോന്നട്ടോ അപ്പം നമ്മുടെ ബാത്റൂമിന്റെ ചുമരില ഒട്ടിച്ചേനന്ന് അത്ര വല്യ ടൈം എടുത്തിട്ടില്ലല്ലോ പിന്നെ എനിക്കിവിടെ കൊറേ ഭാഗങ്ങളൊന്നും ഒട്ടിക്കാനില്ല.
ഉം ഉം
കൊർച്ച് ആഹ് കൊറച്ച്ണ്ട് ഇന്നാലും ഉം ഉം
ഉം ഇന്നാലും എന്താ പറയാ ഒട്ടിച്ച് കഴിഞ്ഞാ നല്ല ഭംഗിയായിരിക്കും. ഇഞ്ഞിപ്പൊട്ടിച്ചിട്ട് ഹ് എന്താണ് നെക്സ്റ്റ് പ പണി എന്താണ് വിചാരിച്ചിരിക്കുന്നെ?
നെക്സ്റ്റ് പണി എന്താണ് വാതില് ആ ജനാലക്കൊക്കെള്ള മരം കൊണ്ടന്ന് വെച്ചിട്ടുണ്ട് അത് ആശാരിന്റടുത്ത് കൊടുക്കണം. അത് റെഡി ആക്കണം പിന്നെ ഞാൻ അല്ല അത് ഒണങ്ങീട്ടില്ല ഒണങ്ങീട്ടില്ലേ. ഒണങ്ങീട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളു.
ആ അപ്പ ഇനി മഴയക്കെല്ലേ അത് അത് വെയിലത്തിടലാണ് എങ്ങനെ ഒണക്കാ ഇൻക്ക് അറീലട്ടോ അതുകൊണ്ട് ചോയി
ഞാൻ പറഞ്ഞു തരല്ലോ അയിന് അത്പ്പോ എന്താച്ചാ എന്റെ ഇക്കയാണ് അതൊക്കെ ചെയ്യാറുള്ളത് ഒരു ദിവസം ഞാൻ വെയിലത്തിടണ കണ്ടിട്ടുണ്ട്. അങ്ങനെ വെയിലത്ത് ഇട്ടിട്ട് ഒണക്കലായിരിക്കും ഇപ്പം മഴ ആയോണ്ട് വെയിലത്ത് ഇടാറുല്ലട്ടോ.
ഉം കൂടുതലായി അറിയില്ലല്ലേ ഞാൻ പറഞ്ഞ് തരാന്നൊക്കെ പർഞ്ഞപ്പം ഞാൻ വിചാരിച്ച് എല്ലാ അറിയാന്ന്.
ഇക്കറിയുന്നത് പോലെ ഞാൻ പറഞ്ഞില്ലേ വെയില ത്തിട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ആ പിന്നെ ഇതവിടെ നമ്മളീ വെറകട്ടിയക്കെ ഇടൂല്ലേ അതുപോലെ ആക്കിയിട്ട് ഒര വെച്ചിട്ടുണ്ട് അപ്പോ അവടെ കെടന്നു. ഒണങ്ങുവായിരിക്കും നീര് വലിയണം എന്നൊക്കെയ പറയാറുള്ളത്.
ആ അങ്ങനെ അത് ഞാനും കേട്ടിട്ടുണ്ട് ഉം ഉം ഉം അതായിരിക്കും പിന്നെ അത് വ പൊളികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആയിരിക്കൂലേ പെയ് പിന്നെ പെയിന്റാണോ പ്രൈമറ് അങ്ങനെ കാര്യങ്ങളല്ലേ അടിക്ക?
എങ്ങനെ ആ മര അതിനോ? അത് എനിക്കറിയൂലട്ടോ ഓ വീടിന് പെയിന്റല്ല നമ്മ ക്ക്‌ എന്താ വയറിങ് വയറ് വലിച്ചിട്ടില്ല. വയറ്, സ്വിച്ച് ബോർഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇണ്ട്. പെയിന്റടിക്കുന്നേന് മുന്നായിട്ട് നമു ക്ക്‌ കിച്ചന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ കൊറെ പണികള്ണ്ടല്ലോ പിന്നെ റൂമില് വാഡ്രോബ് കൊടുക്കാന്ണ്ട്.
അതെ അതെ അതൊക്കെ പെയിന്റടിച്ചിട്ടല്ലേ ചെയ്യ അതോ അത് അതിനു മുന്നേ ചെയ്യോ?
അറിയൂല അറിയൂല നമ്മ അത് ഫസ്റ്റ് ടൈം അല്ലേ
ഉം അല്ലാരും വീട് അങ്ങനെന്നെ നമ്മളിപ്പം കൊറെ വീടെടുത്ത് വിൽക്കുന്നവരല്ലല്ലോ.
അങ്ങനെല്ല പറഞ്ഞത് ഇപ്പ നിങ്ങളക്കെ ഒന്ന് എടുത്ത് ഇതായതൊണ്ട് നിങ്ങ
നിങ്ങൾക്ക് അറിയല്ലോ പ്പ എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമ്മളത്പ്പ അങ്ങനെയല്ലല്ലോ. അതാണ് നീയല്ലേ എനിക്ക് പറഞ്ഞു തരണ്ടത്.
ഓർഡറിലല്ലല്ലോ എടുത്തത് അതുകൊണ്ടെനിക്കങ്ങനെ പറഞ്ഞു തരാൻ അറിയൂല.
ആഹ് ഓർഡർലെസ്സ് ആയിരുന്നോ?
ഓർഡർലെസ്സെനു കേയർലെസ്സ് ന്ന് പറയുന്ന പോലെ ഓർഡർലെസ്സ് ആയിരുന്നു. ഉം അങ്ങനെയൊക്കെ പിന്നെന്താണ്? ന്നട്ട് ചായ ഒന്നും കുടിച്ചില്ലന്ന്?
ചായ കുടിച്ചില്ല ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു.
ആഹ് എന്ത് ജ്യൂസാ
എന്ത് ജ്യൂസാണ് ചോദിച്ചാല് മേങ്കോയും ആഹ് അതുപോലെ നമ്മടെ ഡ്രാഗൺ ഫ്രൂട്ടും കൂടെ ഒണ്ടല്ലോ രണ്ടും കൂടെ ആയിരുന്നു രണ്ടും കൂടെ മിക്സ് ആക്കി എടുത്തു. ആഹ് അത് അറിയാ റിച്ചുട്ടൻ
ഉം അയ് ശരി അത
മേങ്കോടെ നല്ല ചൊയ ഇണ്ടായിരുന്നു ആഹ് പർപ്പിൾ പർപ്പിൾ നല്ല ആഹ് നല്ല പർപ്പിളായിട്ട് അതെ അതെ ചെറിയൊരു ടെസ്റ്റ് വ്യത്യാസേ തോന്നീട്ടൊള്ളു
അതെല്ലെ അതെന്താണ് ഏഹ് പണിക്കാർക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുക്കൊ
പണിക്കാർക്ക് ഞാന് രാവിലെ ചായയും കടിയും കൊടുക്കും ഉച്ചക്ക് ചോറും കറിയും കൊടുക്കും ഉപ്പേരിയും അങ്ങനെ അത്രേള്ളൂ വൈകുന്നേരം ഒന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നു
ആഹ് അയ് ശരി ഉം ചായക്കെന്താ കടി
തായിരുന്നില്ല നമ്മള് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ച ആഹ് കരാർ പോലെ ഇണ്ടല്ലോ ഭക്ഷണം അവര് വാങ്ങി ച്ചിട്ട് കഴിക്കുന്നെ ആ രീതിയിലന്നെ അപ്പൊ അവര് പിന്നെ പറഞ്ഞു ഏഹ് ഹോട്ടൽത്തെ ഭ ക്ഷണം വയറ്റിന് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിപ്പോ വീട്ടിന്ന് ഇണ്ടാക്കി കൊടുക്കലായത് അതന്നെ കടിയൊന്നുല്ല ഇതുവരെ കേടായിട്ടില്ല ഇനി അങ്ങോട്ട് കേടാവോന്നരു ഡൗട്ട് എനിക്കുംണ്ട്
ഉം ഉം ഒക്കെ ശരിയാവും പിന്നെ സമാധാനപ്പെട് ഉം പിന്നെ
നിന്റെ സമാധനിപ്പിക്കലാണ് എന്റെ ഏറ്റവും വലിയ ആശ്രയം
അതെ അതെ എന്താ പറയാ എ എന്റെ ബുദ്ധിമു ട്ടും അത് തന്നെയാണ് നിന്നെ സമാധാനിപ്പിക്കല് കാരണം ഏത്
നീ നല്ല തമാശാണ് നിനക്ക് നന്നായിട്ട് കോമഡി പറയാൻ കഴിയുന്നുണ്ട് കേട്ടോ ഈ അടുത്തായിട്ട്
ഓ താങ്ക് യു താങ്ക് യു നല്ല ഹ്യൂമർസ് ഫ്രണ്ട്സ് ന്ന് എല്ലാരും പറയും കൊമേഡിയൻ അല്ലേ
നമ്മള് ഫസ്റ്റ് പറയുമ്പോ അക്ഷരത്തെറ്റ് വന്ന രണ്ടാമത് റെഡി ആക്കുന്നുണ്ട് അയ്ന് മുന്നേ നീ ഇങ്ങോട്ട് പറയണ്ടല്ലോ
അതെ അതെ ഓക്കേ ഓക്കേ താങ്ക് യു സ്വീകരിച്ചിരിക്കുന്നു
ഉം അതെ അതെ ആഹ് ഓക്കേടാ